ഹലോ
ആ കേക്കുന്നുണ്ടാ.
ആ ഞാൻ കേക്കണ്ട്.
എന്തെല്ലാം വിശേഷം.
വിശേഷൊക്കെ അങ്ങനെ പോണ്. കൊഴപ്പല്ല. ഉഷാറായി പോണ്ട്.
ആ മഴെണ്ടാ.
മയ ഇപ്പോ രാവിലെയൊക്കെ വരും മയയാന്. ഇപ്പോ മയ ചോർന്നട്ടുണ്ട്.
ആ ആ
തെളിഞ്ഞിക്കു. പക്ഷെ എന്നാല് നമ്മക്ക് ഇല്ലേ അലക്കിയതൊന്നും പുറത്തിടാനോ അങ്ങനത്തൊന്നും പറ്റൂല.
ആ ആ
ഉം
ഇവിടെന്തനാ നല്ല മഴയാ രാവിലെ.
നമ്മള് മെഷീനില് അലക്കി ഉണക്കാന്ന് പറഞ്ഞട്ട് കാര്യല്ലല്ലോ എങ്ങനെ ആയാലും ഒരു വെയില് കൊള്ളണോലോ.
ആ അതെ അതെ
ഉ അല്ലാതെ ഒരു സ്മെല്ലാവും.
ആ ആ
എന്റെ അടിയിലൊക്കെ കൊണ്ടിട്ട് ഫാനിന്റെ അടിയിലൊക്കെ കൊണ്ടോയി ഇട്ടക്കണ് പറയാ
ആഹ് എല്ലാ വീട്ടിലും ഇതന്നല്ലേ. ഇവിടെ അതെ രണ്ട് ബെഡ്റൂമ് മാത്രം ടൈല് കെട്ടീട്ട്
ഉം ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താല്ലേ
ആഹ് അന്നേരം ഇടങ്ങേറാകുക പക്ഷെ ഇപ്പന്ന് വച്ചാല് കയറ് കെട്ടണ്ടാലോ ഒരു-
ആ മറ്റേത് ആഹ് ആഹ് അതെ മീശോലൊക്കെ ഉണ്ടത്.
ആഹ് ഞാനാട്ട് വാങ്ങിയതാ. അതാവുമ്പേ ആ ആരേലും വന്നാ പെട്ടെന്ന് നമ്മക്ക് മാറ്റി വെക്കാലോ.
ആഹ് പിന്നെ അതേമാതിരി ഇപ്പോ ടെറസുമേക്ക് അങ്ങട്ട് ഇതാക്കി വെക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. ടെറസിലോ അല്ലെങ്കിൽ ഇതിൽ മേലോ ഷീറ്റൊക്കെ-
ഉം ഉം
അങ്ങനെയിണ്ട് ഷെഡ് കെട്ടീട്ട് ഇങ്ങനെ നീക്കികൊണ്ടു പോണേ. അങ്ങനത്തേണ്ട് പല മോ
ആഹ് പലേ മോഡലുണ്ട് ഇപ്പൊ മറ്റൊരു- ആഹ് എന്താ പറയാ ഒരു മിഷ ൻപോലെ ഒരു ബോക്സ് പോലെ എന്റെ ഷർട്ടും ഡ്രസ്സൊക്കെ അയ്ല് വെച്ചിട്ട്- ബട്ടൺ അമർത്തി കൊറച്ച് നേരം ഒണങ്ങി കിട്ടുന്നെ അഞ്ചു മിനിറ്റൊണ്ട്.
എന്തെല്ലാം സംവിധാനങ്ങളായല്ലേ
അതെ അതെ
കണ്ടുപിടുത്തം
എന്താ പരിപാടി ഫുഡ് എല്ലാം ആയൊ
ഉം കൊഴപ്പല്ല ഇവിടെ കറൻ്റ് ഇല്ലെനി ഇപ്പങ്ങട് കറൻ്റ് വന്നു.
ആഹ് മഴയായ പിന്നെ ഇങ്ങനെ തന്നെയല്ലേ കറണ്ട് ഇണ്ടാവുല്ലല്ലോ.
ഉം ഓ ഫാൻ ഇട്ടണു, ഫാൻ ഓഫാക്കട്ടെ. തണുക്കണ്. ഭൂമി നല്ലോണം തണുത്തിട്ടാണതെ, ഉം ഉം ആ മക്കളൊക്കെ സ്കൂളിൽ പോയി.
ആഹ് ഇങ്ങക്ക് ഈ ഷോ ഡ്രസ്സിന്റെ അങ്ങനത്തെ ഇത്ണ്ട്?
ആഹ് ഇണ്ടേ.
ആഹ് ആഹ്
അപ്പൊ ഞാനത്ക്ക് ഇഷ് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യണ്ട് ഞാന്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇണ്ട് അയിലിങ്ങനെ പോസ്റ്റ് ചെയ്യും, അപ്പൊ അയ്നിങ്ങനെ എൻക്വയറി ഇണ്ടാ വല്ണ്ട് അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ നമ്മള് ഫ്രണ്ട്‌സും, റിലേറ്റീവ്സും, അയൽവാസികളും, അങ്ങനെയൊക്കെ തന്നെ
ആഹ് എന്തൊക്കെ ഡ്രെസ്സാ ഇള്ളേ?
കോഡ് സെറ്റ് ഇണ്ട്, സാരികളുണ്ട്, ഒരു ഗാർമെന്റ്സ് പോലെ എല്ലാം ഉണ്ട്.
ആഹ് ആഹ് അപ്പൊ ഈ കോട്സെറ്റിനൊക്കെ എന്താ റേറ്റ്?
കോഡ്സെറ്റ് പല റേറ്റും ഇണ്ട്, ഏഹ് ത്രീ ഫിഫ്റ്റി മുതൽ അങ്ങട്ട് സ്റ്റാർട്ടിങ് ഇണ്ട്. അത് ക്ലോത്തിനനുസരിച്ച് കൂടും, മൽചന്തേരിന്റെ അത് റ്റൂ പീസ് വരുന്നുണ്ട്, പിന്നെ മൽക്കോട്ടൺ വരുന്നുണ്ട്. അങ്ങനെ പലേ പലേ ഇതും അയിന് ഓരോ റേയ്ഞ്ചാ വെരാ
ഉം ഉം
ഏഹ് അങ്ങനത്തെതിനൊക്കെ ഉം പിന്നെ കോളറ്ള്ളേന് കോളറ് ഇല്ലാത്തേന് സ്ലിറ്റ് വരുന്നേന് അങ്ങനെ വെരുന്നേനൊക്കെ മാറ്റ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കോട്ടന്റെ ഇവിടെക്കെ അഞ്ഞൂറ്റ് റ്റി സംതിങ്ങിന് കൊട്ക്ക്ണോണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പയ്ന് കൊട്ക്ക്ണണ്ട് നാനൂറ്റി മുന്നൂറ്റ്യയ്‌ബെയ് ന് കൊട്ക്ക്ണണ്ട്.
കോട്ടന്റെ അങ്ങനെ ചുരിദാറാണോ അതോ കോഡ്സെറ്റണോ?
കോഡ്സെറ്റ് കോഡ്സെറ്റ് ട്ടു പീസ് പോലെ.
ഈ ചെറിയ കുട്ടിയാളുടെത്തീനൊക്കെ ഒക്കെ ഒരേ റേറ്റ് ആ.
അല്ല ചെറിയ കുട്ടിയാളീൻ കുറച്ചും കൂടെ റേറ്റ് കുറയും.
ഹും.
അത്രയ്ക്ക് അങ്ങോട്ട് ഇണ്ടാവൂല.
ആ ഈ പിന്നെ ഷേർട്ട് മോഡലുള്ള ടോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ?
അതെ അങ്ങനത്തൊക്കെ.
അങ്ങനത്തൊക്കെല്ലേ ജീൻ പാന്റും അങ്ങനത്തീനോക്കെന്താ റേറ്റ്.
ഒരു ത്രീ ഫിഫ്റ്റി മുതലള്ളള്ള ഉള്ളണ്ട്.
ആഹ് ആഹ് ഈ വലിയ ആൾ ക്ക് ഇണ്ടോ ഈ ജീന് നാല്പ്പത് സൈസ് ഒക്കെയായിട്ടുള്ള.
നാൽപതു ഇണ്ടേനി ഇപ്പൊ നാല്പ്പത് ഇപ്പൊ അവൈലബിൾ അല്ല അത് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ എ വല്ല്യാ പെരുന്നാൽകീലെയന്നീ അന്നേരകിയതേയ്നീ അപ്പൊ അതിന്റെ സ്റ്റോക്കില് തേർട്ടി സിക് സക് ഉണ്ട് തേർട്ടി എയ്റ്റും കഴിഞ്ഞിക്കാണ് തോന്നുന്നു ഇന്നലെപ്പോ ഒരാൾ ചോദിച്ചപ്പോ പക്ഷെ ഇല്ലേ ഇന്റെ കയ്യിലുള്ളത് തേർട്ടി സിക്സും തേർട്ടി എയ്റ്റും ഫോർട്ടി വരെ ഉള്ള ഇതിന് സൂട്ട് ആകുണതാണ് ഉള്ളത്.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
ഈ അരവണ്ണ നല്ലോണ്ട് പിന്നെ അതുല്ല നല്ല വിരിവുള്ള പലാസ പോലെ സ്കേർട്ട് പോലെയുള്ള പലാസ അങ്ങനെ
ആ ആ ആ ഇങ്ങളെ അക്കൗണ്ടിന്റെ പേര് എന്താ? ങ്ങള പോവാ ഹായ ഞാൻ എനിക്കൊരു സംശയം ഞാൻ എ പി എം ൽ വന്നിട്ട് ലിങ്ക് ചോദിച്ചോന്നൊരു ഡൗ ഔട്ടണ്ട് കാരണം അങ്ങനത്തെ ഒരു. ഇൻസ്റ്റായില് ഞാൻ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് കാരണം നല്ല ലുസായി ട്ടുള്ള
ആഹ് ഞാൻ എനിക്ക് അത്ര വ്യൂസ് ഒന്നുല്ല വ്യൂസ്
ആ ആ ഞാൻ ഇങ്ങ
ആ ഇൻസ്റ്റയിൽ അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ആക്കിട്ടില്ല.
ആ ആ ആ ആഹ്. അങ്ങനെ ഇങ്ങനെ ഒരു ആ.
ഒരു മോഡല് പറഞ്ഞാല് അത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കലുണ്ട്.
ആ അങ്ങനത്തെ ജീൻ എടുക്കാൻ എന്താ റേറ്റ്?
അയിന് ക്ലോത്ത് എടുക്കണ്ടേ?
അടിക്കുന്നാ.
അടിക്കുന്ന അല്ലാ ഇത് നമ്മളിപ്പോ റെഡിമെയ്ഡാ ഒള്ളേ.
ആഹ് ആഹ്.
അയിന് അഞ്ഞൂറ്റി ഇരുപതാ നമ്മളെ കയ്യിലുള്ളത്, പക്ഷേ പൊറത്തൊക്കേ അയിന് ഈ അറൂന്നൂറ് ഏയ്ന്നൂറ് തൊള്ളായിരം ആ റേഞ്ച് വെരും.
ആഹ് ഇണ്ട് ഇണ്ട് ഏയ്ന്നൂറ്റി അൻ ആ ഏയ്ന്നൂറ്റി തൊണ്ണൂ പ്പ ഏയ്ന്നൂറ്റമ്പതൊക്കെ ഉണ്ട് റേറ്റ് ഞാന് നോക്കി.
ആഹ് ഞാനും എല്ലാതെ മാർജിനിടാതെ.
ആഹ്.
സെയില് ചെയ്യുണത് മാർജിൻ അല്ലാതെ ഇടല്ലില്ല നമ്മളിപ്പ കി ട്ടിയ നമുക്ക് കിട്ടിയൊരു പ്രൈസുണ്ടാവല്ലോ ഹോൾ സെയിൽ പ്രൈസ്. ഇല്ലേ അയീന്നൊരു ചെറിയൊരു മാർജിന് ട്ട് കൊടുക്കും അതോണ്ട് എന്താന്ന് അറിയുമോ വേഗം സെയിൽ ആകു ന്നുണ്ട്.
ആയിന് നല്ലതൊക്കെ ഒണ്ടെങ്കി വേ വേഗം ചെലവാകും.
ആഹ് ഇപ്പ ഈ എ ഈ ഈ വല്യ പെരുന്നാക്കും ചെറിയ പെരുന്നാക്കും ഒക്കെ ഡിന്നിമിന്റെ കോഡ് സെറ്റ് അയിനാല്ലോ. വാ പിന്നെ പൊയിഞ്ഞത് ആ ഡെനിമിന്റെ കോഡ്സെറ്റ് ഇഷ്ടം പോലെ എൻക്ക് സെയിലായിട്ടുണ്ട് ഉം
എല്ലാരും എടുക്കും ഇപ്പധികം ആളിങ്ങനെ ഓൺലൈൻലാണല്ലോ എടുക്കുന്നേ പ്പ ഞാൻ എൻക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ലൈക്ക് ചെയ്ത് ഞാൻ ലിങ്ക് പി എമ്മില് പോയി ചോയിച്ചതാണ് ലിങ്ക് ഇട്ടരാം അതില് പി എം ഇല്ല അയിന്റത് വിട്ടന്ന്
ആ ആ ആ ആഹ്
വൈട്ട് ഓട്ര് എയ്തോ
ഇല്ല ഞാൻ ഓഡർ ചെയ്തില്ല ഓഡർ ചെയ്യണന്ന് വ്യാച്ച് ഇങ്ങനെ നി പിന്നെ അയിന്റെടക്ക് ഞാന് മോ മക്കക്കൊക്കെ എടുക്കും പിന്നെ എന്റത് എടുത്തിലാ അമ്മായെ ഇത്ര എപ്പം സ എടുക്കാൻ നോക്കുമമ്പം മക്കെക്കെയിക്കും ആദ്യം എടുക്കാറ് എന്ക്ക് അങ്ങനെയാ ഞാൻ എനക്ക് എടുക്കാൻ പോയാലും കുട്ടികക്ക് കണ്ടാലാദ്യതങ്ങനെ
അതെ അതെ
പിന്നെ എന്റെ മറന്നോം
ഉം ഞമ്മള് കല്യാണം കഴിഞ്ഞാ പിന്നെ അങ്ങനെയാല്ലേ മക്കക്ക്
എനിക്കെന്തായാലും ഒരു ജീൻസിന്റെ പാന്റ് എടുക്കണം അപ്പ അതാ ഞാൻ ങ്ങളെ നിങ്ങളേ വാട്സ്അപ്പ് ടീപ്പി കണ്ടപ്പോ
ആഹ് അത് എന്താണ് പിന്നെ സെയിസ് എത്രയാ
സൈസ് ഞാ ഇത്തിരി തടി ഉണ്ട് നാ മുപ്പത്തെട്ട് നാപ്പതാണ് എടുക്ക്കാ എന്നിട്ട് ഇങ്ങനെ ഒന്നു ഷേപ്പായി കൊടുക്കലാ
ആഹ് ആപ്പെടുത്തിട്ടാ ഉം ഉം ഉം ഏ ആങ്കൾ ലെങ്ന്തിലക്കേ ഇടാ
വയറിണ്ട് ഈ സർജറി കറിഞ്ഞഞ്ഞേന്റെ ഷോം സിസേറിനനു അപ്പൊ അത് അതിന്റേശേഷം ഭയങ്കര വയറുണ്ട് അപ്പൊ ചെറുതൊന്നും കൊള്ളൂല്ലാ
ആ എല്ലാ ഈ ലങ് ത്ത് ആങ്കിൾ ലെങ്ന്ത്‌ ഒക്കെ ഇടൂലേ
ആഹ്
ത്ത് ചില ചില ആൾക്കാര് നര്യാണിന്റെ അടിയില് വേണം ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഉം ആ ആംഗ്ലിന്റെ അവിടെ രെ ആണിപോ ട്രെൻഡ്
ആ ആ പക്ഷെ അമ്മക്കത് ഒരടങ്ങേറല്ലേ എനക്കെന്തോ ഒ ഒരടങ്ങേറാ ഞാൻ ഇടലുണ്ട് നമ്മള് കോട്ടന്റെ ചുരിദാറിൻ്റൊക്കെ ചുതാറക്കെടുത്താല് അത്ര തന്നെണ്ടാവുള്ളൂ പക്ഷേ ഈ ജീനകടുമ്പോ ജീൻസിൻ്റെ പാന്റ് ഇടുമ്പോ കുറച്ചൊ ഒരു ഇത് വാണം
ഉം
എന്തൊരടങ്ങേറാ
ഉം
പെൺ പെൺകുട്ടിളുണ്ടോ
രണ്ടും പെൺകുട്ടികളാ
ഉം എത്ര വലിപ്പണ്ട് എത്ര വയസൊക്കെണ്ട്
ഓല് ഒരാള് പ്ലസ് ടു പഠിക്കുന്ന്
ആ പ്ലസ്ടുൽ പഠിക്കണ പെൺകട്ടി മോക്കൊക്കെ പറ്റണ കോഡ്‌സെറ്റ് ഉണ്ട് ഡേനവിന്റെ
ആ
ഉം
അ മോള് ഹോസ്റ്റലന്ന് ഞ്ഞപ്പൊ കഴിഞ്ഞ ആഴ്ച ഒക്കെ എടുത്ത്ക്കെന്നു
ആ അവള് പിന്നെ പ്ലസ്ടുന് പഠിക്കണേ
ആഹോസ്റ്റലിൽ നിന്നുപടിക്കുന്നോ അപ്പൊ എന്തായാലും ആണ ഇവിടെ ലോങ്ങ കൊറച്ച കണ്ണൂർ ഉം ഉം പ്പൊ ഒക്കെന്തായാലും ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാ ഇടണം
ആ അതന്നെ അപ്പൊ യൂണിഫോം ഉണ്ടാവൂലാ
ഇപ്പൊ മോള് രണ്ടും കൂടി കൂടിട്ടാ മോള് മറ്റേ ഉ മതിനാ പഠിക്കണം വഫിയൊക്കെ
ആ ഓക്ക
അഫയ ഒക്കെ വലിക്കുന്ന അപ്പ അടോ അങ്ങനെ ഫർദ ആണ് യൂണിഫോം പക്ഷെ അടിലിങ്ങന
ഉം അടിയിലിടാനും വേണല്ലോ അല്ലെ ഉം പിന്നെ കഴിഞ്ഞു വന്നാലും അവിടെ ഹോസ്റ്റല ഇടണ്ടേ ഉം അയിനിപ്പ നമ്മത്ര വില കൊടുത്തിടൂല അതെല്ല എന്നാലും കോഡ്‌സെറ്റ് ഒക്കെ അയിന് പ
കോഡ്സെറ്റ് ആകുമ്പോ ആ സുഖാണ് ഇട
ഉം ഇപ്പത്തെ പൺകുട്ടികളക്കെ അങ്ങനെ തന്നാണ്ല്ല ഇട്ന്നത് ഷർട്ട് മോഡലൊക്കെ
ആ ആ ആ അതെതെ ഞാൻ പെരുന്നാൾ ചെറിയ മോക്ക എടു ത്തങ്ങനെയാ ഷർട്ടു മോഡൽ ജീനുംപാന്റും ഷർട്ടാവിട്ടും
ആ ശരി
ഭയങ്കരായിട്ട് ഇഷ്ടായി
ആ
ഓൽക്കൊക്കതങ്ങനെ പക്ഷെ ചെറുതീന് അത്രന്നും ഇഷടെയില്ല
അല്ല ഇഷ്ടല്ലലേ ആ
ഇങ്ങക്കെത്ര കുട്ടിയാളാ
ഇക്ക് രണ്ടുട്ടിയാളാ ഒരു ആണ് രണ്ടാണ് രണ്ട ആൺകുട്ടികള് ആഹ വിളിക്കാട്ടോ
ആഹ പഠിക്കുന്ന
അതെ